സെറ്റല്ലേ
പറ
ആ പിന്നെന്താ നമ്മള് പറഞ്ഞോണ്ടിരുന്നെ
മുങ്ങിനെപ്പറ്റിയാ
ഉം കാണല്ണ്ട് ലിസ്റ്റെല്ലൊണ്ട് കൊറേ ലിസ്റ്റ്ണ്ട്
ആ ഏത കാണാ ഏതാഷ്ടം
ൻക്ക് ഷിൻചാനിഷ്ടാ പിന്നെ ഷ് സിഗ്ഗാൻ്റ് ഷാർക്കോ നിനിക്കിഷ്ടാണോ അതൊക്കെ ഇഷ്ടാ ൻക്ക് സിംഗ്ചാൻ ആ അതിഷ്ടാ പിന്നെ ഏ ടിയൻടിയാൻ കണ്ടിട്ടുണ്ടോ ആ ഉം ആ അടിപൊളിയാ
ആ
ആക്കെ പണ്ടുള്ളതാ ജാക്കി ജാനൊക്കെ ഡോറ ബുജ്ജി എന്തൊക്കെണ്ടെയ്നു
ട്ടല്ല ൻക്ക് ഡോറബുജി ഇഷ്ടല്ല
ആ പശ്ശേ എന്തായാലും ചെൽപ്പോ വേറൊന്നും ഇല്ലാതിരിക്കുമ്പോ വെച്ച്കാണും
ആഹ്
ഉം ഇപ്പഴും ഇപ്പൊ കൂടുതലായിട്ട് കാണുന്നതെതാ
ഇപ്പൊ കൂടുതല ഇനി ഇപ്പ ഞാൻ കാണലില്ല
എഹ് ഞാൻ വെസ്സ് ബോറ് ആഹ് ബോറടികുമ്മറ്റെ ടി വി ഇടുമ്പോ ഇത് കാണും മാഷാ ആൻഡ് ദ ബിയർ ഇല്ലേ പക്ഷെ ഒന്നും മനസ്സിലാവില്ലെങ്കിലും ങ്ങനെ കണ്ടിരിക്കേ
ആഹ് എനിക്കത് ഇഷ്ട അതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പിസോഡ് പറഞ്ഞാൽ ഏഹ എന്തോ ഇണ്ടാക്കില്ലേ സൂപ്പ് പോലെ പിങ്ക് കളർ ആഹ അതാണ് എന്റെ ഫേവറേറ്റ് എപ്പിസോഡ് നിന്റെയോ
എന്റെ വന്നിട്ട് ഇവര് ക്യാരറ്റ് താക്കാൻ വേണ്ടിട്ട് അഹ് അണ്ണാൻ വന്ന് മൊത്തം
ആഹ്
അതിനെ പിടിക്കാൻ വേണ്ടിയെക്കുലേ അത് ഇഷ്ടാണ് പിന്നെ വേറൊരു പെൻഗ്വിൻ വന്നിട്ട് ഇവരുടെ അവിടെ ഒരു മുട്ടയായിട്ട്
ആഹ് ആഹ് ആഹ് അതെ അതെ
എനിക്ക് വളരെ ഇ ഷിഖഗാന്ത് ഏഹ ഷിഖഗാന് ഷാർക്കും ഭയങ്കര ഇഷ്ടം
ആഹ് അതും അടിപൊളിയാല്ലേ
ആഹ് അതിലന്താ ഏ സിഗ്ഗ് ഷാർക്ക് മെരി മെരിയാ എനിക്ക് ഷാർഖോന ഇഷ്ടം
ആഹ് എനിക്ക്യാ എന്നാ പേര് മെറീന മെറിൻ ആഹ് മെറീന ആഹ്
മ മെറി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഷർക്കോനിയ
ആഹ് എനിക്ക് മെറീന പിന്നെ പിന്നെ ഒരാളോടെണ്ടല്ലോ ഒരു ഞെണ്ടു പോലുള്ള സാധനം എന്തേരുന്നു പേര്
അത് ഫേത് ചെയ്തിട്ടൊന്നില്ല
ആഹ്
ഇവടെല്ലേ മീന്. അപ്പം ഇവര്ടെ കിട്ടുന്നുണ്ട് അവര്ടെ കിട്ടുന്നില്ല.
ബർണി ആഹ് ബർണി
ആഹ് ബെർണി ആഹ് അവനൊക്കൊ അടിപൊളിയ
ആഹ് ചി എനിക്ക് ചിൻചാൻ ഭയങ്കര ഇഷ്ടംട്ടോ
ആഹ് അയിലെ ശിൻചാനെ എനിക്ക് വയങ്കര ഇഷ്ട പിന്നെ അത് സീറോന്
അവരുടെ പപ്പിക്കുട്ടീനെ
ആഹ് ഒരു കുഞ്ഞ് അനിയത്തീണ്ട് എന്തായിരുന്നാപേര്
ഹീമവാരി ആഹ് അടിപൊളിയ നിക്ക് അവരുടെ അതില് ഇഷ്ടപ്പെട്ട എപ്പിസോഡ്ന്ന് പറയുന്നത് കാറ്റക് ഇല്ലേ
ഏ
ആന്ത കാറ്റെക്സ് ല്ലെ അങ്ങനെന്തോ
ആഹ്
അതാ അവരുടെ ഒരു എപ്പിസോഡ്ണ്ട് അടിപൊളിയത്
ആഹ് എനിക്ക് മറ്റേ ഇവൻ ഒരു ചോക്ലേറ്റിന് വേണ്ടിട്ട് എന്നാ കൊറച്ച് പണിയൊക്കെ ചെയ്യുമ്പോ അമ്മ ചോക്ലേറ്റ് കൊടുക്കില്ലേര് ഇതില് ഇവൻ അത് മാത്രം കഴിക്കുന്നോണ്ട്
സ്റ്റാർ ചോക്ലേറ്റ്
ആഹ് അതി അത് വയങ്കര ഇഷ്ടണ് പിന്നെ ഇവൻ ഫ്രണ്ടിന്റെ വീട്ടി പോയിട്ട് സ്റ്റോ ബറി കൊടുക്കുമ്പോ ഇത് നിനക്ക് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇഷ്ട്ടാണ് അത്
ഏ അതിലോരു പെൺകുട്ടിടെ വീട്ടി പോയി
ആ അതാ സ്റ്റോബെറി കൊടുക്കും ആ ആ അവന്
ബുരി ബുരി ബുരി ബുരി
അത് ആഹ്
അവന്റെ കവിള് കവിള എല്ലാം കണ്ടിട്ടുണ്ട് ഒരു രസാണ് ലഡ്ഡു പോലെ
അതെ അതെ ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് പിന്നെ ടിയാൻ ടിയൻ കണ്ടിട്ടുണ്ടോ
ഓഹ് പിന്ന
അതും അടിപൊളിയാ അവര് നെയ്റ്റീ സ്റ്റാറിനെ കാണാൻ വേണ്ടി പുറത്തു പോകുന്നത്
ആഹ് അതെ ആഹ് പിന്നെ വേറൊരു കൊച്ചിറ്റിവി ഇണ്ടായിരുന്നല്ലോ നിഞ്ച ഹട്ടോറി
ഹലോ ഏഹ്
നിഞ്ച ഹട്
നിഞ്ച ഹട്ടോരി ആഹ് കാ കാ ക കണ്ടിട്ടുണ്ട് പണ്ടേ കുറച്ച് മാർ കൊക്കെ കി
ആഹ്
ആഹ് സൗണ്ട്
ഇപ്പഴോ ഇപ്പഴോ
ആഹ് കൊഴപ്
ആഹ് ആഹ് അതൊക്കെ ഇഷ്ടട്ടാ
ആഹ് എനിക്കിഷ്ട്ടാ
ആഹ്
പോയിപ്പ അവിടെ നല്ല മഴയുണ്ട
ആഹ് ചെറിതായിട്ടുണ്ട്
ഇവിടെ നല്ല മഴയെല്ലാം ഉണ്ട് കൊഴപ്പൊന്നുംല്ല ആഹ് എന്നിട്ട പറ
ആഹ് പിന്നെ അത് വച്ചിട്ട് കാണ
അടിപൊളിയല്ലേ ആഹ് പണ്ട് ലിറ്റിൽ കൃഷ്ണ അങ്ങനെ കൊറെ ഉണ്ടായിരുന്നു
ആഹ് പിന്നെ വേറെന്തോ ഒന്നുണ്ട് അയ്യോ ഒരു ആഹ് ആഹ് അവരുടെ കുഞ്ഞിലക്ക കാണാൻ ഭയങ്കര ഇഷ്ടാണ്
ആഹ് എനിക്ക് പണ്ട് കൊച്ചിലേ ഉള്ള ഏതാ ഇഷ്ടംന്നറിയോ ഏഹ് ലിറ്റിൽ ബിയർ അത് നല്ല രസാണ് ക്കണ്ട സങ്കടം വരും നല്ല രസാണ് അതിൽ ഇഷ്ടപ്പെട്ട എപ്പിസോഡ് എന്ന് പറയണത് ലിറ്റിൽ ബിയറ ച്ഛന്റെ കൂടെ പുഴയില് മീൻ പിടിക്കാൻ വേണ്ടി പോന്നത് അത് നല്ല രസാ
ഓഹ് പിന്നെ താ പിന്നെ കൊച്ചിലാ കൂടുതലാണത്. ഈ ഇതില്ലേ നിഞ്ച ഹട്ടോറി കാണും, സ്റ്റുവേർട്ട് ലിറ്റില് അത് കാണും.
ആഹ് എനിക്ക് ജാക്കിച്ചാന്റെ എല്ലാം ഭയങ്കര ഇഷ്ടാ.
ആഹ്
അയിൽ ആര്നേ കൂടുതൽ ഇഷ്ടം.
അവളെ. പേര് ആഹ് ആഹ് അവടെ ഒരു മന്തുണ്ട്
മന്ത്രവാദോടെ ഇഷ്ടാ. ആഹ്
ഇത് പറയും.
ഉബ ബീബി.
എക്ക് ഏഹ് കൂടുതൽ ഇഷ്ട അവര അല്ല മറ്റേ ഗ്രീ സീറും അല്ല. ഷേര ഷേരവ അങ്ങനെ എന്തോ പേര് പറഞ്ഞിട്ടെ, അതില് ഡ്രാഗൻ ഇല്ലേ? ആഹ് അതിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ കല്ലെല്ലാം വെച്ചായാല- തില് ജയിക്കാൻ പറ്റൊ? അല്ല കല്ല് കൊടുത്താച്ചാ അവനക്ക് ശക്തി വരും.
ആഹ്
അപ്പൊ അവനക്ക് കൊടുക്കാതിരിക്കല്ലേ ജാക്കിച്ചാന് മാറിപ്പോണ്.
അതെ അതെ പിന്നെരു ഗുണ്ടായിട്ട് ആള്ണ്ട്, നല്ല തടിയായിട്ട്.
ഫെൻന്റെ കുംഫൊക്കെ അടിപൊളി. കുംഫോ കറാട്ടിയേ? കറാട്ടയാണോ കുംഫാണോ ഒന്നും അറിയില്ല.
ആഹ്
ഏതായാലും അടിപൊളിയാ.
അതെ അതെ.
എന്താണ് മോട്ടു പത്ലു എല്ലാം കണ്ടിട്ടുണ്ടാ? അതിലാര്നെ ഇഷ്ടം?
അതിൽ പത്ത്ലു നെ ഭയങ്കര ഇഷ്ടമാണ്. മോട്ടുവിനെ ഇഷ്ടാണ്. പക്ഷെ പത് ലു കുറച്ചുകൂടെ. പിന്നെ മോട്ടൂന് എപ്പോഴും സമൂസ തിന്നാൻ മാത്രമേ-
എനിക്ക് പത്തുലൂനെ ഇഷ്ടം, പത്തുളൂ ജി.
ആഹ് എനിക്കും അതാ ഇഷ്ടം. പിന്നെ മോട്ടൂന് എന്താ പറയാ ബുദ്ധി വരണൽ സമോസ കഴിക്കണം.
ആഹ്
കൊറച്ച് ഐഡിയ ഒക്കെരുന്നു.
അല്ല.
ആഹ് പക്ഷെ, അതില് കൂടുതലായിട്ട്. നിക്കുന്നത് മോട്ടുവാണ്.
ബൂത്ത് ഹൗസ് ഒക്കെ കാണാ ല്ലണ്ടാ?
ഓ ബൂട് ബന്ദസല്ലേ? ആഹ് അത്ൽ എനക്ക്ഷ്ടം പപ്പൂനെ.
ബൂത്ത്‌ ഹൗസ് അത് ഫുള് എല്ലങ്കോട്ട ആയിട്ട്.
ആഹ് അവരുടെ പേര് പേരിടുന്ന-
എന്തൊക്കെയ പേരുണ്ട്. എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് പക്ഷെ-
ആഹ്
കൊറെയുണ്ട്.
പിന്നെ ബൂട്ട് ബന്ധുസുണ്ട്ല്ലേ? മറ്റേ ഹാപ്പി.
എൻ വേറോന്ന് ചോളി ബട്ടൂരി ചോളി ബട്ടൂരി എറിഞ്ഞിട്ട്
ആഹ്
നല്ല രേസല്ലേ പോരി എന്താന്ന് ഉരീ പറിം അല്ല ഉയി ഉയി
ഒര് സ്കൂളിലെ പിള്ളാര്ടേ
ആഹ് ആഹ് അത് അടിപൊളിയാ ഓന്ക്ക് ഏറ്റോ ഇഷ്ടമായതാണ് ചോളി ബട്ടുരി അതാ ഏറ്റോം ഇഷ്ടം അത് അടിപൊളിയാ
ആഹ് അതെ പിന്നെ ഇത്തിരി പ്രശ് അവന്റെ മറ്റേത് ഇഷ്ടാ ആ കൃഷ്ണന്റെ മണ്ണ് വാരി വായലിട്മ്പോ അമ്മ വന്നിട്ട് ഇന്നെ നോക്കത്തില്ലേ
എന്താ മണ്ടൻ ചംബു
യെ ഇല്ല ഇല്ല
ഒരു വഴിക്കേറി നല്ല രേസം ഓന് എല്ലാരും കൂടെ ആയിട്ട് പിന്നെ അതുപോലെ മിസ്റ്റർ തങ്കു എല്ലാം ഒണ്ട്
അതെ അതെ